ഹലോ ഹലോ കേൾക്കാവോ
ആഹ് കേൾക്കാം കേൾക്കാം താങ്കൾ പറയുന്നെ കേൾക്കുന്നുണ്ട്
ആഹ് എനിക്ക് കേൾക്കാം കേൾക്കാം ആഹാരൊക്കെ കഴിച്ചോ
ഓ ആഹാരൊക്കെ കഴിച്ച് ഇവിടെ നല്ല മഴയാണ്. മഴയത്ത് ഇങ്ങനെ ആഹാരൊക്കെ കഴിച്ചിട്ടിരിക്ക്യാണ്.
ആഹ് ഇവിടേതന്നെ ഇവിടെതെന്നെ ഭയങ്കര മഴ പൊർത്തർങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്.
എന്ന വെച്ചാ രാവിലെ തുടങ്ങിയ മഴയാണ് നല്ല മഴ. ഞാൻന്റെ കൂടെ കാ റ്റ് പിന്നെ എന്തെന്നാണ് നല്ല രീതിക്ക് മഴ പെയ്തോണ്ടിരിക്കുന്നു പിന്നെ പൊർത്തറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ജോലിക്ക് പോലും പോകാൻ പറ്റാത്തുള്ള രീതിയിൽ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരുന്ന എന്ത് ചെയ്യാനാ
അതെ അതെ ഇവിടെ അത് തന്നെ എനിക്ക് തോന്നി ഞങ്ങടെ ഈ സ്ഥലത്തൊക്കെ ഭയങ്കര റബ്ബർ ആണ് അതുകൊണ്ട് ഓരോ സ്ഥൽത്തും ഇങ്ങനെ ഓരോ മഴയും കാറ്റും വരുമ്പഴത്തേക്ക് റബ്ബർ വീണോണ്ടിരിക്ക്യാണ്.
ഇവടെ അതേപോലെ കാറ്റത്ത് ഇങ്ങനെ മരങ്ങളൊക്കെ വീഴോ ഇല്ലേ എന്നുള്ള പേടിയിലാണ് ആളുകള് എന്ന് വെച്ച് കഴിഞ്ഞാല് സമീപ പ്രദേശത്തൊക്കെ കൂടുതൽ മരങ്ങള് വലിയ മരങ്ങളൊക്കെ നിക്കാണ് റോഡ് സൈഡിലായി എന്തിനതേപോലെ തന്നെ നമ്മുടെ ഈ കാ വൈദ്യുതിയുടെ പോസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ അതിന്റെയൊക്കെ അടുത്തൊക്കെ ആയിട്ട് കൊറേ മരങ്ങളൊക്കെ നിൽക്ക ഇങ്ങട്ടതൊക്കെ ഈ വൈദ്യുതിയുടെ കമ്പികൾടെ മേൾലൊക്കെ വീണ് കഴിഞ്ഞാലുള്ള അവസ്ഥയും ഒക്കെ വളരേ ഇപ്പ ഗുരുതരാവസ്ഥയിലാണ് കാര്യങ്ങള്
അതെ അതെ അതെ അതെ അതും എനിക്ക് തോന്നുന്നു ഈ സമയത്തൊക്കെ കറണ്ടൊക്കെ പോയിക്കഴിഞ്ഞാ ഭയങ്കര ബുദ്ധിമുത്തായി ഇരിക്കും വൈദ്യതിയൊന്നും ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും
ഒന്നാമത് വൈദ്യുതി വിച്ഛേദനം ഒക്കെ വന്നു കഴിഞ്ഞാല് പിന്നെ ഇപ്പ എന്ത് ചെയ്യാൻ പറ്റും മഴയ ത്ത് പിന്നെ വെള്ളമില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടാവുന്നു പിന്നെ അടുക്കളയിൽ പാചകം ചെയ്യാനായി ട്ട്, ജോലിക്ക് പോകുന്നവരെ സംബന്ധിച്ച് വീട്ടമ്മമാരെ സംബന്ധിച്ചൊക്കെ വളരെ കാര്യങ്ങള് ഭയങ്കരവായിട്ട് ബുദ്ധി മുട്ടായി പോകുന്ന സാഹചര്യമാണ് പിന്നെ നമ്മളെ സംബന്ധിച്ച് ചിന്തിക്കുയെന്നുണ്ടെങ്കില് നമ്മക്ക് ഈ മഴെ എന്നൊക്കെ പറയുന്നത് ഒർ എന്താണ് ഒരു രസമാണ് ഒരു ആനന്ദം എന്നുള്ള ഒരു രീതിയിയില് നമ്മളല്ല പണ്ട് തൊട്ടേ പഠിച്ചു വന്ന കഥകളും കവിതകളും കണ്ടുവന്ന സിനിമകളും ഒക്കെ കാണുമ്പോൾ മഴയും അതിന്റേതായിട്ടുള്ള ഓള ങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ട് നമ്മള് ഈ വടക്കൻ ജില്ലകളെ പറ്റി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ വലിയ രീതിയിൽ ഇടി ക്കി അങ്ങനെ മലയോര പ്രദേശങ്ങളെയൊക്കെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അവരെ അത് ബാധിക്കുക തന്നെ ചെയ്തിട്ടില്ലേ. പക്ഷെ അതിന് നമ്മള് നമ്മള് കുറെ ഉദാഹരണങ്ങൾ കണ്ടേല്ലേ നമ്മുടെ മുണ്ട കൈ ചൂരൽമല തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇതേപോലെ മഴയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ നാശനഷ്ടങ്ങൾ സംഭവിച്ച് മണ്ണിടിച്ചിലുണ്ടായി കുറേ കുട്ടികൾ മരണപ്പെട്ട് സ്കൂളുകൾ ഇല്ലാതായി മാറി എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടന്നോണ്ടിരിക്കുന്നത്. നമ്മളെ സംഭ നമ്മളെ തെക്കൻ ജില്ലയിലൊക്കെ ആവുമ്പോത്തിന് നമ്മളൊയൊക്കെ സംബന്ധി ച്ച് അത്രയും വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ പോലും തന്നെയും അവരൊക്കെ അനുഭവിക്കുന്നത് വലിയ രീതിയിലുള്ള കഷ്ടതയും കാര്യങ്ങളും ഒക്കെആണ്.
അതെ അതെ ശരിയാണ് എന്ന് വെച്ചാ ഒരു രാത്രി കൊണ്ടാണ് ഓരോ കുടുംബം ഇല്ലാതാകുന്നത് വെച്ചാ അച്ഛനും അമ്മയും കു കുട്ടികൾ ഒരുമിച്ച് കിടന്നുറങ്ങുന്നു. ഒരു ആ പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് എല്ലാം അവരിൽ നിന്ന് നഷ്ടമാകുന്നു അച്ഛനും അമ്മയെ നഷ്ടപ്പെട്ടവരോണ്ട് മക്കളെ നഷ്ടപ്പെട്ടവരോണ്ട് അതൊക്കെ ഒരു വല്ലാത്തൊരു ദുരിതവാണ്
നമ്മള് സന്തോഷം ഒരു സന്തോഷമായിട്ട് അച്ഛനും അമ്മയും മക്കളും കൂടെ ഒന്നിച്ചുടന്നുറങ്ങിയവരിപ്പം പലരും ആ ഭൂമുഖത്തി ഇല്ലാതായി മാറിയ ഒരു പ്രതി സന്ധി ഘട്ടത്തിലൂടെയല്ലേ നമ്മുടെ കേരളം കടന്നു പോയത്
അതെ അതെ അതൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയാണ്
അങ്ങനെ അങ്ങനെയൊക്കെയൊള്ള ഒരോ കാര്യങ്ങളൊക്കെ വരുമ്പോത്തേനും നമുക്ക് ഈ ഇപ്പം നമ്മളിഈ സന്തോഷിക്കുന്ന സന്തോഷം അവരെ പറ്റി ചിന്തിക്കുമ്പോ നമുക്കതൊരു വലിയ ദുഃഖമായി മാറുന്ന ഒരു സാഹചര്യം തന്നൊയിട്ട് മാറുവല്ലേ
അതെ അതെ ഒന്നും വേണ്ട ഒരു പ്രളയം വന്നപ്പത്തോലും ഓരോ കുടുംബത്തി നിന്ന് ആളുകളെ വേറൊരു ക്യാമ്പിലേക്ക് മാറ്റുമ്പോ തന്നെ അവർക്കുണ്ടായ പ്രശ്നങ്ങൾ അല്ലെ എന്തോരം വിഷമങ്ങളാണ് അവർക്കുണ്ടായ ആ സമയത്ത് തന്നെ
അതെ അതെ ആ ഒരു പ്രളയം വന്നപ്പോഴാണ് കേരള ജനത പഷേ ഒറ്റക്കെട്ടായിട്ട് ഒന്നിച്ച് നിന്ന് ജാതിയോ മതമോ വിദ്വേഷ ഒരു ഒരു കാര്യവും നോക്കാതെ ഒറ്റക്ക് ഒറ്റക്കെട്ടായിട്ട് ചിന്തിച്ച് പ്രവർ കഴിച്ച് ഒന്നിച്ച് നിന്നാ ഒരു കാലഘട്ടം നമ്മളിലൂടെ കടന്നു പോയി നമ്മളതെല്ലാം കണ്ടപ്പോ നമുക്ക് ആ ഒരു കേരളത്തിന്റെ ആ ഒരു ഐക്യം അത്രയും വലുതാണെന്ന് നമുക്ക് മുന്നിൽ ഒരു ഉദാഹരണം വെച്ച് പോയത് പഷേ പല ദുരന്തങ്ങളായി പോയി
ശെരിയാണ് തീർച്ചയായും അതെ അതെ തീർച്ചയായും എനിക്കും എനിക്കിപ്പോ ഓർമ്മ വരുന്നോണ്ട് എന്ന് വച്ചകഴിഞ്ഞാ അവിടെ താമസിക്കുന്നവർക്ക് ക്യാമ്പുകളിലേക്ക് താമസിക്കുന്നവർക്ക് നമ്മള് ഓരോരുത്തരും എന്തെല്ലാ സാധനങ്ങളാണ് ശേഖരിച്ചു കൊണ്ട് കൊടുക്കുന്നു എല്ലാവരും ഒത്തൊരുമയോണ്ട് അതൊക്കെ ഒരു വല്ലാത്ത ഒരു ഇതാരുന്നു
അത് നമ്മള് പല ദുരിതാശ്വാസ ക്യാമ്പുകളില് നമ്മള് നമ്മുടെ ഈ നാട്ടിൻപുറത്തെ പ്രദേശങ്ങളുടെ വീടുകളിൽ നിന്നും തുണിയും അതേ പോലെതന്നെ ആഹാര സാധനങ്ങളും ശേഖരിച്ച് അതൊക്കെ നമ്മള് വണ്ടികളിലായിട്ട് പല ക്യാമ്പുകളിലും ഒക്കെ കൊണ്ട് കൊടുക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുകയും ചെയ്തു അതൊ ക്കെ നമ്മളൊക്കെ അന്നാ ആഹ് ഒരു സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട കാലവും ഒക്കെ അതെന്ന് വെച്ചാ ആ ഒരു കേരളത്തിന്റെ ഐക്യ ത്തെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മള് ഇന്നും ഓർത്ത് വെക്കാവുന്ന ഒരു ഓർമ്മയാണ് പഷേ എന്നിര ന്നാലും ഒരു ദുരന്തം വന്നപ്പോഴാണ് ആ ഒരു ഐക്യത്തിൽ നമ്മള് ആഹ് ഐക്യമുണ്ട് എന്ന് ആഹ് ഒരു കേരള ജനതയുടെ ഐക്യം നമ്മള് നമ്മുടെ ഈ ലോകത്തിന് മുന്നിൽ തെളിയിക്കാനായത് പഷേ ആ ദുരന്ത ന്തത്തി അല്ലാതെ തന്നെയും ഈ ഇപ്പം സാധാരണ ഒരു കാലഘട്ടത്തിലൂടെ സാഹചര്യത്തിലൂടെ കേരളം കടന്നു പോകുന്ന ആ ഒരു വേളയിൽ ആഹ് ഒര് ഐക്യം ഇപ്പോഴും പുലരണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒര് ഐക്യത്തിലൂടെ കേരള ജനത എന്താണന്ന് ലോകത്തിന് മുന്നിൽ കാഴ്ച വെക്കണോന്നുണ്ടങ്കിലേ
അതെ അതെ എനിക്ക് തോന്നും ചെലപ്പോ അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് തന്നത് നമ്മളെല്ലാവരും എങ്ങനെ എങ്ങനെ അത് നേരിടും അല്ലെങ്കിൽ നമ്മളെങ്ങനെ ഒത്തൊരുമയോടെ നിക്കൂന്നുകൂടെ നമ്മളെയൊന്ന് ചെല പ്പോന്ന് പരീക്ഷിക്കാനാരിക്കാം അതുവഴി നമുക്ക് മനസ്സിലായല്ലോ നമ്മള എങ്ങനെ അത് ഏറ്റെടുത്തു അല്ല അത് എങ്ങന നമ്മള് കൈകാര്യം ചെയ്തുന്ന്
അതെ അതെ അത് നമ്മൾ മനസ്സിലാക്കിയപ്പോഴത്തേക്കും നമ്മുടെ കൊറെ വെലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെടുകയുണ്ടായി ആ ഒരു ആഹ് കൊറേ പൊലിഞ്ഞ ജീവനുകൾ ആ വേണ്ടി വന്നു നമ്മുടെ ആ ഒരു ഐക്യം ലോകത്തിന് മുന്നിൽ കേരളത്തിന് ഒരു ഐ ക്യമുണ്ടന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഷേ അതാണ് അതിനാത്തൊരു തീരാ ദുഖമായി മാറിയത്. പഷേ ആ ഒരു ഐക്യം നമുക്കൊരു വലിയ സന്തോഷം നൽകിയെന്നുണ്ടെങ്കില് ആ തീരാ ദു ക്കമായി മാറിയത് ആഹ് അത്രയും പേരുടെ അവര് ജീവൻ ജീവിതം ആ ഒരു കുടുംബത്തിന്റെ കൈത്താങ്ങ് പാങ്ങ് ഒക്കെ നഷ്ട്ടപ്പെട്ടില്ലേ
അതെ തീർച്ചയായും വല്ലാത്തൊരു എന്താ അവസ്ഥയായി പോയി നമ്മളിപ്പ പറഞ്ഞപ്പം മത്സ്യത്തൊഴിലാളുടെ കാര്യം പ്രത്യേകം നമ്മള് പറയണം നമ്മുടെ കൊല്ലം ജില്ലയിൽന്ന് കൊറേ ആൾക്കാര് പോയിരുന്നു അവരെ രക്ഷിക്കാൻ വേണ്ടി അവർക്കൊരു കൈത്താങ്ങായിട്ട് അവരെ നമ്മൾ പ്രത്യേകം പറയണല്ലോ
അതെ അതെ എന്ന് വെച്ചാല് നമ്മള് മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ കേരളം ജില്ലയിൽ നിന്നും പോയവര് അവരുടെ കുടുംബത്തെ ഓല് മറന്നു പോയി ജീവൻ മരണ പോരാട്ടത്തിലൂടെയാണ് ആ ഒരു വട തെക്കൻ ജില്ലയിൽ നമ്മുടെ സഹോദരങ്ങളെ രക്ഷിക്കാനും ആ ഒര് സന്നദ്ധ പ്രവർത്ത ഏർപ്പെടാനും ഒക്ക പോയത് ന്ന് വച്ചാ അവര് സ്വന്തം ജീവിതവും സ്വന്തം കുടുംബവും സ്വന്തം മക്കളെയും മറന്നിട്ട് മുന്നോ ഇട്ട് പോയവരാണ് മത്സ്യത്തൊഴിലാളികൾ അവരെ എത്ര പ്രശംസിച്ചാലും എത്ര അംഗീകാരങ്ങൾ കൊടുത്താൽ പോലും മതിയാകാത്ത ഒര്
അതെ അതെ ശരിയാണ് അവരുടെ കുടുംബൊക്കെ കളഞ് അല്ലെങ്കി അവര് മറ്റുള്ളവർക്ക് നമ്മുടെ സഹോദരങ്ങളെ എന്തും ചെയ്യാം അല്ല എങ്ങനെ അവരെ നന്താ പ്രശ്നത്തി നിന്ന് നേടിയെടുക്കാംന്ന് പറഞ്ഞാണ് അവരങ്ങോട്ട് പോയത് അതൊരു വല്ലാത്ത ഒരു അനുഭവാരുന്നു
ആഹ് അതെ അത് നമ്മടെ മുന്നിൽ കാലം ഒര് തെളിയിച്ചു തന്നൊരു കാര്യമാണ് മം ച്ചാൽ ഈ മഴയെ നമ്മള് അത്രത്തോളം സന്തോഷത്തില് നമ്മളിപ്പോ മഴ വരുമ്പോ ജോൺസൺ മാഷിന്റെ പല പാട്ടുകളും അതേപോലെന്നെ ഫോണുകൾ ഉപയോഗിച്ച് കൊണ്ട് നമ്മൾ ഈ നവമാധ്യമരംഗത്ത് അതേപോലെ തന്നെ ഓരോന്ന് ഇപ്പം പല റീ ചിത്ര റീലുകൾ ചിത്രീകരിക്കുന്നു അതിലൂടെ നമ്മൾ ആനന്ദം കണ്ടെത്തുന്നു അങ്ങനക്കെ ഉള്ള ഒരു ഇതില് നമ്മൾ പോയ്ക്കൊണ്ടിരുന്നപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ വന്നപ്പോഴാണ് നമ്മളത് എത്രമാത്രം ത്രം ദുസ്സഹമായിട്ടുള്ള സാഹചര്യം മനുഷ്യജീവിതത്തിൽ സൃഷ്ടിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കിയത്
അതെ അതെ ഇപ്പം ഒരു മഴ തന്നെ എല്ലാവർക്കും ഒരേ അനുഭവല്ല നൽകുന്നേന്ന് നമുക്ക് നല്ല രീതിയിൽ വ്യക്തമായി
മം അതാണ് അതാണ് അതാണ് ഇന്ന് രാവിലെ തൊട്ട് അതാ ഇത്രയും കെടുതിയായിട്ടുള്ള മഴ ഇങ്ങനെ പെയ്തപ്പോൾ ഞാനതിനെപ്പറ്റി പല എപ്പോഴും ചിന്തിച്ചു അങ്ങന അന്നേരം നമ്മളീ നമ്മക്ക് വലിയ പ്രശ്നങ്ങൾ ഈ തെക്കൻ ജില്ലകൾക്ക് വലിയ പ്രശ്ന നങ്ങൾ ഉണ്ടെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിലും വടക്കൻ ജില്ലകളായിട്ടുള്ള ഇടുക്കി കാസർഗോഡ് വയനാട് തുടങ്ങിയ ആഹ് ജില്ലകളില് കൂടുതൽ മലയോര പ്രദേശങ്ങളുള്ള ജില്ലകൾ ഒക്കെ വളരെ അവരെ ഒക്കെ വലിയ പേടിയോട് കൂടിയായിരിക്കുമല്ലോ ജീവിതം മുന്നോട്ട് കൊണ്ടു പോകുന്നത്
അതെ അതെ തീർച്ചയായും അവരൊക്കെ ജീവിതത്തിന് എന്താ അവരുടെ ഒരു ഒറപ്പില്ല കാരണം എന്തും സംഭവിക്കാം അത്രയ്ക്ക് മഴയല്ലേ പെയ്തൊണ്ടിരിക്കുന്നത് ഒരു അന്ത്യമില്ല. രാവിലെ മുതൽ തൊടങ്ങിയതാണ് എനിക്ക് നമ്മുടെയൊക്കെ ഇവിടെ വീണ്ടും വെള്ളം താഴേൊക് ജെ എന്താ പോകുന്നുണ്ട് കെട്ടി കിടക്കുന്നില്ല അങ്ങോട്ടൊ ഒക്കെയാണെങ്കിൽ വെള്ളം താഴട്ട് പോകാനുള്ള സുഷിരം ഇല്ലാത്തതിനാൽ അതനുസരിച്ചതും വെള്ളം ഇങ്ങനെ കെട്ടിടക്കുകാണ് അതൊരു വലിയ ബുദ്ധിമുട്ടാണ് ഈ വെള്ളത്തിൽ നിന്ന് തന്നെയാണ് കൊതുകൾ മുട്ടയിടുന്നു അങ്ങനെ പിന്നെ പല പല അസുഖങ്ങളിലേക്ക് ഈ മഴ കൊണ്ടെത്തിക്കുന്നു ഒന്നും വേണ്ട ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ആശുപത്രിയിൽ പോയി ആഹ് പനിയായിട്ടാണ് പോയത് അപ്പൊ അവിടെ ചെന്നപ്പോ തന്നെ അവിടെ രോഗികളെ കിടത്തുന്നില്ല കാരണം അത്രയ്ക്ക് രോഗികളായി. നമ്മടടുത്ത് മരുന്ന് തന്നു വീടുവാണ് വീട്ടിൽ ചെന്ന് പരമാവധി എന്താ വിശ്രമിക്കാനേ പറയുന്നുള്ളൂ അവിടെ നിർത്താനുള്ള ഒരു സാഹചര്യം ഇല്ല കാരണം അത്രക്ക് രോഗികളാണ് പിന്നെ നമ്മളവിടെ ചെന്നാലും നമുക്ക്
സാഹചര്യ ഈ പകർച്ചവ്യാധികളുടെ എണ്ണം എന്ന് വെച്ചാൽ നമുക്ക് പേരുകൾ പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള പകർച്ചവ്യാധികൾ ഇങ്ങനെ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ആരോഗ്യ രംഗം നോക്കി കഴിഞ്ഞാല് നമ്മുടെ അഭിമാനപ്പെട്ട കേരള സർക്കാരും എല്ലാവരും ഉദ്യോഗസ്ഥ വൃന്തങ്ങളും എല്ലാം തന്നെ കിടഞ്ഞ് പരിശ്രമിച്ചിട്ട് പോലും നമുക്ക് ഈ പകർച്ചവ്യാധികളെ പിടിച്ച് കെട്ടാൻ ഇതു വരെ ആയിട്ടില്ല
അതെ അതെ കാരണം ഈ അങ്ങനൊരു എന്ത കാലാവസ്ഥയാണ് മഴ മഴ നന്നായി പെയ്യുന്നു ഇതിൽ നിന്ന് പല പല അസുഖങ്ങൾ വരികാണ് ഇപ്പൊ എനിക്കൊന്ന് സ്കൂൾ കുട്ടികളിപ്പോ ഒരു കുട്ടി സ്കൂളിൽ പോകും ആ കുട്ടിക്ക് ഒരസുഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുട്ടി വീ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടെല്ലുമ്പോ വീട്ടിലെ എല്ലർക്കും ആകുന്നു അങ്ങനെ അങ്ങനെ പെട്ടന്ന് പെട്ടന്ന് പടരാണ് പരമാവധി വിശ്രമം എടുക്കുക വെള്ളം കുടിക്കുക പുറത്തുനിന്നൊന്നും ഒരു ആഹാരം ഒന്നും കഴിക്ക ടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഈ ഒരു കാലാവസ്ഥയിൽ
ഉം അതേ പൊറത്തുന്നുള്ള കടകളിൽ നിന്നൊന്നും അതേപോലുള്ള ഭക്ഷണങ്ങളൊക്കെ മേടി ഇത് കഴിച്ചാൽ തന്നെ അതേപോലെ തന്നെ പനിയും കൂടാതെ തന്നെ ഇപ്പ മാറാ രോഗങ്ങള് പിന്നെ മഴയുടെ ഒരു കാലാവസ്ഥയായതിനാൽ അതിന്റെ രോഗങ്ങളും ഒക്കെ വരുന്നുണ്ട് പല രീതിയിലുള്ള പകർച്ച വാതി നമ്മള് കേൾക്കാത്ത പേരുകളാണ് ഇപ്പം വരുന്ന രോഗങ്ങൾക്കെല്ലാം പറഞ്ഞ കൊണ്ടിരിക്കുന്നത് ഒക്കെ നമ്മുടെ പുതിയ പുതിയ അറിവുകളിലേക്ക് മാറ്റപ്പെടുന്നു അതന്ന് വെച്ചഴിഞ്ഞാല് നമ്മള് അത് ആ രീതിക്ക് മഴയുടെ ഒരു കാലാവസ്ഥയും കാലഘട്ടവും നിലനിൽക്കുമ്പോൾ നമ്മുടെ പരിസര പ്രദേശങ്ങളും പരി സ്ഥിതിയും എത്രമാത്രം നമ്മൾ സൂക്ഷിച്ച് ക്രിയാത്മകമായ രീതിയിൽതിനെ പരിപോഷിപ്പിച്ചു കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടു പോകണം എന്നുള്ള ഒരു ഉദാഹരണമാണ് ഇപ്പൊ ഈ ആശുപത്രികളിലെ കിടക്ക പോലും ഇല്ലാത്ത രീതിയിൽ ആളുകൾ ഈ കഷ്ടത അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്
അതെ അതെ തീർച്ചയായിട്ടും എന്തായാലും എനിക്ക് തോന്നുന്നു പനിയൊക്കെ ഉള്ളവര് പരമാവധി മാസ്ക് ധരിച്ച് വിശ്രമൊക്കെ ചെയ്ത് വീടുകളിൽ തന്നെ എന്താ ഹ് നല്ല വിശ്രമിക്കട്ടെ വെള്ളമൊക്കെ കുടിച്ചിരിക്കട്ടെ പുറത്തോട്ട് അങ്ങനെ പോകാത്തെയ ആയിരിക്കും നല്ലത് കാരണം ഇത് പെ പെട്ടെന്നാണല്ലോ വ്യാപിക്കുന്നത് അധികം സമയമൊന്നും വേണ്ട
വ്യാപന തോത് വലിയ രീതിയിൽ തീവ്രമായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മള് എല്ലാവരും ആ രീതിയിൽ കാര്യങ്ങള് എന്നുവെച്ചാൽ ഒരു മുൻകരുതലൾ എടുത്ത് കാര്യങ്ങൾ കൊണ്ടുപോയാൽ മാത്രമേ ഈ ഒരു പകർച്ചവ്യാദി പിടിച്ച് കെട്ടാൻ പറ്റത്തുള്ളൂ ഈ കാലഘട്ടത്ത്
അതെ അതെ തീർച്ചയായും എനിക്കൊന്ന് പരമാവധി നമ്മള് പനിയൊക്കെ ഉള്ളവര് വീട്ടിൽ തന്നെ ഇരിക്കുക പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക എനിക്ക് തോന്നുന്നു മിക്കവരും പുറത്തിറങ്ങുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് കൂടിയൊക്കെ തന്നെ പെട്ടെന്ന് അങ്ങ് പടരും ഇ അസുഖം പിന്നെ നമുക്ക് പിടിച്ച് നിക്കാൻ പറ്റത്തില്ല അത്രക്ക അറിയാാലോ ഓരോ അസുഖങ്ങൾ അങ്ങനെയാണല്ലോ പകരുന്നത്
അതെ അതെന്നെ ഒരു കുടുംബത്തിൽ ഒരു അംഗത്തിന് വന്ന് കഴിഞ്ഞാൽ ബാക്കി എല്ലാ അംഗങ്ങൾക്കും അത് വരികയും കൂടാതെ തന്നെ എല്ലാവരും കൂട്ടത്തോടെ തന്നെ കിടപ്പിലായി പോവുകയും പിന്നീട് ആ കുടുംബത്തിന്റെ ഒരു ആ എന്ന് വെച്ചാൽ നിലനിൽപ്പ് ഒരു വരുമാന മാർഗ്ഗം ഇല്ലാതായി മാ മാറുകയും ചെയ്യുന്ന ഒരു സാധാരണക്കാരന്റെ വീ ഒരു പനി വന്നു കിഞ്ഞാൽ അങ്ങനെയല്ലേ
അതെ അതെ അതെ അവര് എന്താ ഭക്ഷണം വെക്കാൻ പോലും അ അച്ഛനും അമ്മയും കുട്ടികളാണ് നാലു പേർക്കും വയ്യന്നണ്ടങ്കിൽ അവർ അവിടെ തന്നെ അവരുടെ കഷ്ടപ്പാട് അനുഭവിച്ച് അവിടെ അവിടെത്തന്നെ അവരത് സഹിക്കേണ്ടി വരും അവിടെത്തന്നെ അവർ ഒതുങ്ങിപ്പോവും അപ്പൊ എന്തായാലും നമുക്കും എന്താ പനിയൊന്നും വരാതെ അസുഖ അസുഖങ്ങളൊന്നും വരാതെ വീട്ടിൽ പരമാവധി വിശ്രമ വിശ്രമിച്ചിരിക്കാം
ഉം എന്തായാലും നമ്മള ഇപ്പോഴത്തെ സർക്കാരും കൂടാതെ ഉദ്യോഗസ്ഥ ബൃന്തങ്ങളും എല്ലാം അതിന് വേണ്ടുന്ന കിടഞ്ഞുള്ള പരിശ്രമത്തിലാണ് മുന്നോട്ട് കേരളത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിൽ നമ്മൾ അവര് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഈ ഒരു പകർച്ചവ്യധിയുടെ തീവ്രത കുറച്ചുകൊണ്ടും പകർച്ചവ്യാധി ഈ കൂടുതൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് പകരുന്നതും അതെല്ലാം ഒഴിവാക്കി മുന്നോട്ട് കൊണ്ടു പോണം എന്നുണ്ടെങ്കിൽ നമ്മള ഇതിനെ എല്ലാം ഈ നമ്മുടെ ഈ ഉദ്യോഗസ്ഥ ബൃന്തങ്ങളും സർക്കാരും ഒക്കെ പറയുന്ന കേട്ട് മുന്നോട്ട് പോകയാൻ മാത്രം അത്രമേ സാധ്യമാവുള്ളൂ ഈ കാലത്ത്
അതെ അതെ എന്തായാലും നമുക്കും അതിന്റെ ഒരു ഭാഗമായിട്ട് നിലനിൽക്കാം
അതെ അതെ അങ്ങനെ ചെയ്യാം നമുക്ക്
അതെ അതെ ചെയ്യാം ചെയ്യാം
ഉ അതെ താങ്കളോട് സംസാരിച്ചല്ലേ എനിക്കും അത ഇത്രയും കാര്യങ്ങള് തങ്കളോട് സംസാരിച്ചു താങ്കൾ പറഞ്ഞത് കേട്ടപ്പോത്തേനും എനിക്കും കുറെ ബോധ്യം വന്നു കാര്യം എന്ന് വെച്ച കഴിഞ്ഞാല് നമ്മളും ഈ കാലഘട്ടത്തിൽ എങ്ങനെ ആഹ്‌ നമ്മള് മുൻകരുതലുകൾ എടുത്ത് മുന്നോട്ട് പോകണെന്നുള്ള കാര്യത്തിേല്ലേ
അതെ അതെ എനിക്കും നമ്മുടെ ചുറ്റും നടക്കുന്ന പല പല പ്രശ്നങ്ങും നമ്മൾ കാണാതെ പോകുന്നു അപ്പൊ എനിക്ക് ഈ ഒരു ഒറ്റ സംഭാഷണത്തിലൂടെ തന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിയാനും ഒക്കെ സാധിച്ചു അപ്പം ഒരുപാട് നന്ദിയുണ്ട്
അതേ താങ്കളോട് ഞാൻ ഒരുപാട് നന്ദി കടപ്പാട് അറിയിക്കുന്നു
ഓ ശരി ശരി